കേക്ക്ന്ന്ണ്ടാ
ഹലോ കേൾക്ക്ന്നില്ലേ
ആഹ് അതെ കേൾക്ക്ന്ന്ണ്ട്
കേൾക്ക്ന്ന്ണ്ട് ഉം ആഹ്
എന്താ വർത്താനം
എന്താ എന്തൊക്കെക്ക് കുളിയൊക്കെ കെഴ്ഞ്ഞാ
അതേ ക്കയ്ഞ്ഞ് ചായകുട്ച്ചോ
ആഹ് ചായ കുടിച്ചു ആഹ് ആണോ വീട്ട്ല് ആരാ കുട്ടികളൊക്കെ
ഇല്ല ഇല്ല ഞാനൊരു സ്റ്റുഡന്റ് ആണ്.
സ്റ്റുഡന്റ് ആണോ
ആഹ് നിങ്ങളെ വീട്ടില് കുട്ടിളൊക്കെ ഇണ്ടാ ഞാൻ ഡിഗ്രി ഇപ്പൊ കയിഞ്ഞ് വൺ ആഹ് ഒരു വർഷം കയ്ഞ്.
ആണോ ഡിഗ്രി ഏതാണ്?
ബി എ അറബിക്ക്.
ബീ എ അറബിക്ക് അഹ്.
അത് കയിഞ് ഇപ്പൊ ഞാന് എക്കൗണ്ടിങ്ങിന് അഡ്മിഷനെട്ത്തിട്ട്ണ്ട്.
ആണോ ആ ആഹ് ആ എനിക്ക് രണ്ട് കുട്ടികള്ണ്ട് ആഹ് ഒരാള് ഏയാണ് ആണോ അ ആഹ് യു കെ ജിം ഒരാള് ഒന്നാം ക്ലാസ്സിലു ആണ് പഠിക്ക്ന്നെ ഉം ഉം.
നിങ്ങള് വീട്ടിൽ തന്നായിരിക്കുംലെ നിങ്ങള് പൊർത്ത് ജോലിക്ക് പോക്ന്ന്ണ്ടോ?
ആ ഞാൻ മേരേജിന് മുമ്പ് ജോലിക്ക് പോയിട്ട്ണ്ടായിരുന്നു ആ ആ അകൌണ്ടന്റായിട്ട് പോയിട്ട്ണ്ടായ്രുന്നു. ഇപ്പൊ പോവുന്നില്ല പിള്ളേരായിക്കയിഞേ പിന്നെ ഏഹ് ഞാൻ ഏഹ് ബികോമാ പഠിച്ചിരുന്നത് ബികോം കോപ്പറേഷനാ പഠി ചേർന്നെ പിന്നെ കമ്പ്യൂട്ടർ പടിച്ചു.
കമ്പ്യൂട്ട്റ് കമ്പ്യൂട്ട്റൊക്കെ പഠിക്ന്നതെങ്ങനാ നമുക്ക് വേഗം പഠിക്കാൻ പറ്റോ?
അത് ഓരോ കോഴ്സളും ഓരോ താണല്ലോ. ഓരോ അതായത് ടാലിയ ഞാൻ പഠിച്ചത്. പിന്നെ ടാലി അന്ന് പഠിച്
നമ്മളീ പഠിക്കുന്ന സംഭവായിരിക്കോ നമ്മളെ ജോലീല് ഇണ്ടാവ?
അഹ് ഓരോ സ്ഥൽത്തും ചെല്ലുമ്പോ ഓരോ സോഫ്റ്റ് വെയറൊക്കെ ആയിരികും ചെലടത്ത് ടാലിയന്നത് - റ്റാലിയയിര്ന്നല്ലോ അന്ന് ജി എസ് ടി ണ്ടായ്ര്ന്നില്ല. ഇപ്പോ ആഹ് ജി എസ് ടി വന്നു.
പ്പൊ ചെയ്യുമ്പോ തന്നെ വാല്യുണ്ടാവാ മതില്ലേ?
ആഹ് ന്നട്ട് ആ ടാലി ണ്ടെൽ ബിക്കോമൊക്കെണ്ടെങ്കില് ആൾക്കാർക്ക് നല്ല സ്കോപ്പ് ണ്ടാര്ന്നു. ഇപ്പ ഇനിയിപ്പോ എനിക്കിപ്പോ എവിടെ ജോലിക്ക് പോണെങ്കി പിന്നെ ഒന്നൂടെ പഠിക്കണ്ടി വന്നു. പഠിക്കണ്ട വരും.
നമ്മള് നമ്മള് എന്ത് പഠിക്ക്ന്ന കാര്യാണെങ്കിലും നമ്മളത് ന്നങ്ങ് വിട്ടു പോയാ പിന്നെ എല്ലും മറന്നു പോവാ മതിലേ?
ഇത്രയും വർഷത്തൊരു ഗ്യാപ്പ് വരുമ്പോ അതിനോട്ള്ള നമ്മ്ടെ ടച്ചുഅങ്ങട്ട് കൊറയല്ലോ.
ആഹ് ഹതെ.
ഇതിപ്പോ ഞാനെന്നെ ഒരു ഇന്നൊക്കെ നല്ല ചൂടാണ്. മഴയിണ്ടെങ്കിലും നല്ല ചൂടാണ് വടെ.
അതേ ഇവിടെയു അങ്ങൻ ഇവിടെയു അങ്ങനൊക്കെ രണ്ട് സായി മഴ പെയ്തിട്ട് ഹ് നല്ല ചൂട്ള്ള കാലാവസ്ഥ.
അഹ് ഞങ്‌ക്ക് കാൽത്ത് നല്ല മഴയിണ്ടായ്രുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടാണ്.
അതെ ആഹ് മഴ ഇങ്ങന തുടർച്ചയായി പെയ് തോണ്ട് നിന്നിട്ട് പെട്ടെന്നങ്ങത് മഴ നിക്കുമ്പോ നല്ല ചൂടായിക്കൂ അനുഭവപ്പെടാ.
ആ അതെ ഉം ഹും. പിന്നെ വീട്ടില് വേറാരാ ള്ളത്?
വീട്ടില് എൻക്ക് രണ്ട് ഈഹ് ഏട്ടത്തിണ്ട് രണ്ടനിയത്തിം.
ആഹ് ആഹ് ഹാ ഹാ
അതെയ? രണ്ടാളെ കെട്ടിച്ചതാണ്, അപ്പോ ഓല് കെട്ടിച്ച വീട്ടിലേയ്ക്കു ണ്ടാവാ.
അപ്പൊ അവർക്ക് കുട്ടികള്ണ്ടാ? ട്ടികള്
ട്ടിണ്ടൊരാള് ഗർഭിണ്യാ
ആണോ ആഹ് ആഹ് ഉം ഉം അപ്പൊ അവരൊക്കെ വെക്കേഷൻ ടൈമില് വീട്ടിലൊക്കെ വന്ന് നിക്കില്ലാര്ന്നോ
അതെ വെക്കേഷന് വെക്കേഷനാവുമ്പൊ നമ്മളെ വീട്ടില് എഹ് ഫാമിലിയായിറ്റ് എല്ലാരും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മള് ഒറ്റക്കാകുമ്പൊ ഇങ്ങനെ സമയം പോവേയില്ല അപ്പൊ പഠിക്കാൻ പോവാന്ന് വിചാരിച്ചു
ആഹ് ആഹ് ആഹ് ആഹ് അപ്പ കോഴ്സ് തൊടങ്ങിട്ടപ്പോ എത്ര നാളായപ്പോ ഏഹ് പോയി തൊടങ്ങീട്ട്
ഇപ്പൊ അഡ്മിഷൻ എടുത്തുക്കുള്ളൂ അടുത്ത മാസാണ് ക്ലാസ്സ് തൊടങ്ങാ
ആണോ ആഹ് ആഹ് ആഹ്
ഇപ്പോ നിങ്ങളവിടെ കെ എസ് ആർ ടി സിക്കെ ഫ്രീ സർവീസല്ലേ നിങ്ങളെടുത്ത്ണ്ടോ കെ എസ് ആർ ടി സിക്കെ പോവാൻ പറ്റിയത്
ആഹ് ആഹ് അടുത്തുണ്ട് നമ്മള് പക്ഷെ കൂടുതലും പ്രൈവറ്റ് ബസ് ആഹ് ആയിരിക്കും എസ് കെ എസ് ആർ ടി സ അതങ്ങ്ടെ ഇല്ല
ആഹ് നമ്മളെ ഇവിടെത്തന്നെ നമുക്കത്ണ്ടെങ്കില് നമ്മളിപ്പോ ക്ലാസ് പോവാൻ തൊടങ്ങുമ്പോ കെ എസ് ആർ ടി സി ഫ്രീസർ നമുക്ക് ഇണ്ടെങ്കി വല്യ ഉപകാരായിരിക്കും ക്കും എന്നും ഇങ്ങനെ പോയി വരുമ്പം ആഹ് അതെ നമ്മളെ ഈ ടൗണേര്യാണെങ്കിലും നമ്മളെ ഇതിലെ ഇങ്ങനെ കെ എസ് ആർ ടി സി അങ്ങനെയില്ല
ഇല്ല ആഹ് ആഹ് ഇവിടേം ആഹ് കൊറവാണ് ഇണ്ട് എന്നാലും അത്രയങ്ങട് ഇല്ല ആഹ് അതീ കൂടുതല്
കെ എസ് ആർ ടി സിണ്ട് നമ്മള് ഈ ക്ലാസ്സ് പോന്ന വരുന്ന വൈക്ക് കെ എസ് ആർ ടി സി ഇല്ല
ഇല്ല ആഹ് ആഹ് ആഹ് ആഹ് ഉം ഉം ഉം കൊറെ ദൂരംണ്ടോ ഉം കോളേജിലേക്ക്
യാ ആഹ് മുപ്പത് മിൻറ്റ്
മുപ്പത് മിനൻറ്റുള്ളൂ ഉം
അതെ പോയിട്ട് ഇപ്പൊ മയ ആയത് കൊണ്ട് ഇനിപ്പോ ക്ലാസ് തൊറന്നാല് ആഹ് പോവാനുള്ള ഒരു മടിയുണ്ടാവും
ആഹ് സാധാരണ ഈ സമയത്തക്കെ ഭയങ്കര മഴല്ലായിരിക്കും
അതെ ഇപ്പൊ നല്ല കാലാവസ്ഥ പയങ്കര മാറ്റണ്ട് പൊതുവെ ഈ സമയത്തൊന്നും നമ്മള് വെയില് കാണാനന്നെല്ല അതെ നമ്മള് വെയില് കാണാറന്നെല്ല
ആഹ് ഇതേപോലൊര് ചൂടോ അങ്ങനെണ്ടാവാറേ ഇല്ല ഈ സമയാവുമ്പോ
അതെ അതെ ഇപ്പൊ നല്ല വെയില് ആഹ് വെയില് കിട്ടുന്ന സമയത്ത് തന്നെ നമ്മള് ഡ്രസ്സൊക്കെ വേഗം അലക്കി ഒണക്കി വെക്കും നമ്മളിപ്പോ എത്രയാലും അകത്ത്ന്ന് ഫാനിന്റെ ചോട്ടിലിടുമ്പോ ഒള്ള ഒരിത്ണ്ടാവില്ലല്ലോ നമ്മള് പൊ പൊറത്ത് ചിക്കുമ്പോ ആ ഒരു സ്മെല്ലൊക്കെ പോകണെങ്കില് വെയിലന്നെ കിട്ടണം
അതെ ആഹ് ഉം പിന്നെ
നിങ്ങള് പിന്നെ നിങ്ങള് പൊറത്തൊക്കെ പോയി ഫുഡ് കയിക്കാറുണ്ടോ
പൊറത്തൂന്ന് ഫുഡ് കഴിക്കലില്ല അങ്ങനെ കുട്ടികളൊക്കെ ഇണ്ടല്ലോ അപ്പോ ഞാനങ്ങനെ ഇവരെ അങ്ങനെ അത്രങ്ങട് ചെറു ഓഹ് അത്ര ഇതല്ല എന്നാലും ആഹ് എടക്കക്കെ പോവും
ക്കെണ്ടാക്കല്ലേ
ആഹ് അമ്മ ഇണ്ടാക്കും ഞാനുണ്ടാക്കും അങ്ങനെ ആഹ് മാറി മാറിക്കെ ചെയ്യും
അവിടെ തന്നേ.
ആ, ഹസ്ബൻഡിന്റെ അമ്മ, ആ, ആ. അതെ. ആ, ആ. അമ്മയുണ്ട് രണ്ട് പിള്ളേർ. പിന്നെ ഹസ്ബറിന്റെ ചേട്ടൻ ഉണ്ട്. ഞളൊക്കെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഉം, അ, ഇടക്കൊക്കെ ഇങ്ങനെ പൊറത്തു പോകും. അപ്പൊ അങ്ങനെ കഴിക്കും
പിന്നെ.
വേറെന്താണ്?
വേറെന്താ വർത്താനം?
വേറെന്താണ്?
പണിയൊക്കെ കഴിഞ്ഞാതാ. രാത്രിക്കുള്ള ഭക്ഷണൊക്കെ നിങ്ങൾ രാത്രി സപ്പറൈറ്റ് വേറെ ഉണ്ടാക്കലാണോ അല്ലെ. സെപ്പറേറ്റ് എടുക്കലാണോ?
ആ, പിള്ളേർക്ക് ചിലപ്പോ വല്ല ദോശ, ചപ്പാത്തിയൊക്കെ, ചോദിക്കുമ്പ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് വൈകീട്ട്. ആ, പിന്നെ വൈകുന്നേരം പിന്നെ വരുമ്പോ എന്തെങ്കിലും കഴിക്കൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. രാവിലത്തെ ചെലപ്പോ എന്തേലും. ആ. ക്ലാസ്സ് കഴിഞ്ഞ് വന്നോ? ഒരു നാല് മണിയൊക്കെ ആവുമ്പോ അവര് സ്കൂൾ ബസിനാണ് വരണത്.
പോകുമ്പോ ഒരു പേടി ആയിക്കുംല്ലേ.
പേടി രാവിലെ ചേട്ടൻ കൊണ്ടുന്നാക്കാണ്. അപ്പൊ അങ്ങനെ പണിടെ പേടിയൊന്നുംല്ല. കുഴപ്പൊന്നുല്ല. ആ, പിന്നെ ആ, രാവിലെ മഴയത്ത് ന്ന് വച്ചാ എഴുന്നേൽ ക്കാന്ന് ഭയങ്കര മറ്റുള്ള ദിവസ പോലെ ല്ലോ എഴുന്നേൽ എഴുന്നെ ൽകാനൊക്കെ ഭയങ്കര മടിയൊക്ക ആയിരിക്കും. പിന്നെ സ്കൂൾ തുറന്നിട്ടല്ലേ ഉള്ളൂ.
ഏഴുന്നേൽ ക്കാന്
സ്കൂൾ തുറന്നേക്കണ കുറേ നാൾ പോവാതെ ഇരുന്ന് കാരണം കൊണ്ട് ഭയങ്കര മടിയൊക്കെയാണ്.
ആ, ഇപ്പ പൊതുവെ വെക്കേഷൻ കഴിഞ്ഞിട്ടാണല്ലോ. ക്ലാസ് തുറക്കാ. ആ, സമയത്താണ് നല്ല മഴ.
ആ, കുറച്ച് നാളങ്ങനെ സ്ഥിര അങ്ങട്ട് പോയി കഴിഞ് കഴിഞ്ഞ പിന്നെ അത് മാറൂള്ളൂ. കുറച്ചു ദിവസം അങ്ങനെ പോയിക്കഴിഞ്ഞാൽ മാറികോളും. പിന്നെ അതങ്ങനെ ശീലവല്ലോ. ഇപ്പൊക്കെ പഠിക്കാനായാലുംക്കെ കുറച്ച് ആ, കുറച്ചൊരു മടിയൊക്കെയാണ് ഇപ്പ, അതങ്ങനെ തുടർന്ന് പോകാണ് ങ്കി പിന്നെ കൊഴപ്പണ്ടാവില്ല.
ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും നമ്മൾ പഠിക്കണം. നമുക്ക് എന്തെലും ഒരു ജോലി കിട്ടണമെങ്കില്
അതെ.
നമ്മള് പഠിക്കണ
ജോലിക് മാത്രല്ല. എന്തൊരു കാര്യത്തിനും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും
അതാണ്. ആ, നമുക്ക് നാലാ ആളാടോന്ന് സംസാരിക്കാനാണെങ്കിലിൽ നമുക്ക് വിദ്യാഭ്യാസം നിർബന്ധംമായിരിക്കും.
അതെ, സംസാരിക്കാനാന്നെങ്കി ലും നമുക്ക് എന്തെങ്കിലും എഴു
ഇപ്പൊ പൊതുവെ നല്ല പഠിച്ചിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക്ന്നെ നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മള് പഠിക്കാണ്ടിരിക്കുമ്പോ
ഉ
ഉം വേറെന്താ? നിങ്ങൾ പുറത്തൊക്കെ എങ്ങനെ ടൂറൊക്കെ പോകാറുണ്ടോ? വെക്കേഷൻ ടൈമിലൊക്കെ?
ആ, അങ്ങനെ ടുറൊന്നും പോവാറില്ല. ഇവര് ചെറ കുട്ടികൾ ചെറുതല്ലേ. കി ഇതിരിക്കുള്ള അപ്പൊ അവര് അങ്ങനെ പുറ ഒക്കെ അങ്ങനെ ഒരുപാട് പോകുന്നതേടെന്നും അങ്ങനെ ദുരേക്കൊന്നും അങ്ങനെ പോവാറില്ല പിന്നെ ഹസ്ബൻഡന് വർക്ക്ഷോപ്പാണ് പിന്നെ അങ്ങനെ പോവാനൊന്നും പറ്റാറില്ല പോണം എന്നൊക്കെ വിചാരിക്കുന്നു എങ്ങനെ ഉണ്ടായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ആഹ് കൊറച്ച് കൂടെക്കെ ആയി കഴിയുബള് ഉള്ളിലൊക്കെ പോവാ ഉം
ഇവിടെ പിന്നെ അടുത്തൊക്കെ നല്ല ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഇവിടെ അടുത്ത് നമുക്ക് പോയി വരാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഒക്കെ ഒരുപാടുണ്ട്
അപ്പൊ നമ്മള് ഫാമിലി റ്റൊക്കെ നമ്മളെ വീട്ടിലെ എല്ലാരും കസിൻസൊക്കെ വരുമ്പോ നമ്മള് പുറത്തൊക്കെ പോകും ആ അല്ലാണ്ട് നമ്മൾ ഒറ്റക്കിരിക്കുമ്പോ നമ്മള് എവിടെയും പോവുല
ആഹ് ആഹ് ആഹ് കസിൻസ് എല്ലാരും ഒരുമിച്ച് പോകുമ്പോ പ്രത്യേകത ആയിരിക്കല്ലോ ഫ്രണ്ട്സിന്റെ കൂടെ ആഹ് പോവുമ്പോ
അത് പെറത്ത് പോകുമ്പോ നമുക്കൊരു മൈന്റെന്നെ നമുക്കൊരു റെഡിയാവും
അതെ അതെ ഉം അങ്ങനെ എടുക്കക്കെ പോ പോയി വരാവുന്ന സ്ഥല ങ്ങളിലൊക്കെ പോവും അല്ലാതെ വേറെങ്ങനെ ദൂരേക്ക് ഒരുപാട് ദിവസം നിക്കാവുന്ന രീതിയില് അങ്ങനെയൊന്നും പോവില്ല എന്നെള്ളൂ അല്ലാതെ ഇങ്ങനെ പിള്ളർക്കായാലും അങ്ങനെയിരിക്കുമ്പോ അവർക്ക് പോകണം എന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെ പോവും ഉം അത്യാവശ്യം ചെറുതായിട്ടക്കൊയിട്ട്
ഇപ്പൊ ഒരുപാട് പാർക്കും എല്ലാം ഇപ്പോ കടകളായാലും ഒരുപാട് ഇങ്ങനെ വര് ന്നുണ്ടല്ലോ
ആഹ് ഉവ്വ് ഉവ്വ്
ഒന്നിനും ഒരു കൊറവൂല്ലല്ലോ
ഉം ചെറിയ പാർക്കിലൊക്കെ ഇവിടെക്കെ ഇങ്ങനെ അങ്ങനെ പാർക്കിലൊക്കെ കൊണ്ടോവാറുണ്ട് ഇവരെ ആഹ് ആഹ്
ഉം
ഉം പിന്നെന്താണ്
ഉം പിന്നെ എന്താ?
പിന്നെ എന്താർന്നു
ഇങ്ങളവിടെ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ?
ആഹ് ഇവിടെ ജാതിയൊക്കെ ഇവിടെ ഏരിയയിലൊക്കെ ജാതി പിനെ അതൊക്കെണ്ട്
ജാതിക്കെ നമ്മള് പൊറത്ത് അതിന്റെ ആ ഒരു കുരു നമ്മള് പൊറത്ത് കൊടുക്കുമ്പോൾ നല്ല വെല കിട്ടും കിട്ടുന്ന സാധനല്ലേ അതിന് അത് വേറെന്തിനാ ഉപയോഗിക്കാ
അവര് അത് മരുന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ ജാതിക്ക ഉപയോഗിക്കുന്നെ
ആ നിങ്ങളങ്ങനെ പൊറത്തേക്ക് കൊടു ക്കാറുണ്ടോ?
ആഹ് പൊറത്ത് കൊണ്ടുവന്ന് കൊടുക്കും ജാതിക്ക, അടക്ക ആഹ് അത് കൊടുക്കാറുണ്ട് അങ്ങനെ
ആഹ് ആഹ് എന്നാ ഓക്കെ
ഓക്കെ ആഹ് ശെരി